ഹലോ ഹലോ ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ
ആഹ് എപ്പ ഇത്ര നേരം കേട്ടില്ല കേട്ടോ ഇപ്പ കേക്കുന്നേ
ആഹ് എനിക്കും ഇങ്ങോട്ട് കേൾക്കുന്നില്ലായിരുന്നു ഓക്കെ ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ
ഇപ്പൊ ഓക്കെ
ആ ഓക്കെ ഓക്കെ
മഴയായതുകൊണ്ടേ മഴയായതുകൊണ്ട് റേഞ്ച് ഭയങ്കര ഇഷ്യൂ ആണ് അതിന്റെയാണ് പ്രശ്നം ഇത്ര നേരം ഇയാള് വ
ആഹ ആഹ ആണോ
അ മഴ എങ്ങനെണ്ട് അവിടെ
ഇവിടെ നല്ല മഴുണ്ട് ഇപ്പൊ വീടിന്റെ താഴ്ഭാഗത്തുള്ള ഒരു ഏരിയൽ കുറച്ച് വെള്ളം കേയറിയിട്ടുണ്ട്
ആഹ ശരി പുഴയാണപ്പോ ഫ്രണ്ടിലുള്ളത്
ആ മേലയും താഴായായിട്ട് പോയണ്ട് അയിന്റെ ഒരു താഴത്തെ ഭാഗത്ത് വെള്ളം കേയറിയിട്ടുണ്ട്
അത് ശരി അപ്പ സാധാരണ ഈ പുഴയില് വെള്ളം കയറുമ്പോ ഇപ്പൊ തെ വെള്ളം കയറിയാലേ ഓഗസ് ആകുമ്പോഴേക്ക്ഴ അപ്പൊ വെള്ളം വീടിന്റെ അവിടെ എത്തി എന്ത് ചെയ്യും വേറെ എവിടേങ്കിലും പോവോ
ഇല്ല ഞങ്ങള വീട്ടിലേക്ക് കേറൂല കാരണം നമ്മള് വീട് കുറച്ച് മറ്റ എന്തറയാ എഗരത്തിലാള്ളത്
ഓ മോളിലാ
ആഹ കുറച്ച് മോളായിട്ട ഉള്ളത് ബട്ട് എന്റെ വീടിന്റെ തൊ എന്തുവാ
ആ സ്ലോപ്പിലോ സ്ലോപ്പിലാണോ നിൻ്റെ വീട്ള്ളത്ഏ ടോപ്പിലാണോ
അങ്ങനെയല്ല ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ തന്നെ വയലാണ് പക്ഷെ ഞങ്ങളെ വീട് ഇരിക്കുന്നത് കുറച്ച് ഇങ്ങനെ പൊക്കി പൊക്കി കെട്ടിയിട്ടാ ഉള്ളത്
ഓ അങ്ങനെെ ശരി ശരി
ആഹ് അങ്ങനെ
ഞാൻ വിചാരിച്ച എന്താ അറിയോ അതായത് ഒരു ഈ കുന്നഞ്ചേരി പോലെയുള്ള വീട്ടില് സ്ഥലത്ത് അതിന്റെ ഏറ്റവും ടോപ്പിലാണ് നിന്റെ വീട്ന്ന് വിചാരിച്ചച്ച്.
ആഹ് അല്ല അല്ല അങ്ങനെയല്ല.
അത് ശരി
വയലിന്റെ തൊട്ട് മുന്നിൽ തന്നെയ വീട്.
ഓ ആ വയലുണ്ടല്ലോ വയലുണ്ടെങ്കിൽ എന്താ പറയ്യാ വയലുണ്ടെങ്കിൽ മാക്സിമം വെള്ളം വയൽ തന്നെ ആഹ് എന്താ പറയാ അത് വലിച്ചെടുക്കും അതുകൊണ്ട് അത്ര പറ്റിയാനല്ല.
പക്ഷെ എന്താ പറയാന് മേലും തായും പുഴ ആയോണ്ട് വെള്ളം ഇങ്ങനെ വന്നോൊണ്ടിരിക്കയല്ലേ?
അത് ശെരി ഏതു പുഴയാണ് അത് കബനിയാണോ?
ഉം അതൊന്നുമല്ല. ചെറിയ കുഞ്ഞി പുഴയാ
ഓ ശരി.
കുന്നി പുഴയാ.
പക്ഷെ ഈ മഴ സമയത്ത് ഈ മറ്റേ മാലിലൊക്കെ വെള്ളം ഇടിച്ച് അച്ചുണ്ടാക സമയത്തേ കുഞ്ഞിുഴണെങ്കിലും വെള്ളം നിട്ട് വരുമല്ലോ?
ആ വരും വരും നന്നായിട്ട് വരും ഈ ചൂരിൽമല ഉരുളപൊട്ടിയ ടൈമില് ഇവിടെയോ ഒക്കെ ഭയങ്കര വെള്ളമായിരുന്നു ഉം. അത്യത്തേകാട്ടിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു.
അ ഈ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് നല്ല ഏ മീൻ ഉണ്ടാവല്ലോ മീൻ പിടിക്കാൻ പോവാറുണ്ടോ?
ഞങ്ങൾ പോവാറില്ല. പിന്നെ ഉപ്പച്ചയും ഉപ്പാന്റെ ഫ്രണ്ട്സ ഒക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇടക്കടക്കൊക്കെ ഇങ്ങനെ പോ കാറുണ്ട്.
അ ശെരി. ആയിനൻ്റ എന്താ ഇപ്പൊ മീന് കടൽ മീൻ ഇപ്പോ കുറവാണല്ലോ അതുകൊണ്ട് ഇവിടെയും ഇതേപോലെ ഈ പാടത്തുനിന്നും പുഴയിൽ നിന്നും ഒക്കെ പിടിച്ചാണ് നമ്മള് കൊണ്ട് വരുന്നേ.
ആഹ് അതന്നെ.
നമുക്ക് മീനില്ലാതെ ചോറിന ചോറ് ഇറങ്ങൂല
ആ ഇവിടെ അങ്ങനെ തന്നെ മീനോ അല്ലെങ്കിൽ ചിക്കൻ ഇക്കനെ എന്തെങ്കിലും ഒന്ന് വേണം.
ആണല്ലേ അതിന്റെ മണമെങ്കിലും വേണം.
അതെ.
അത് ശരി അപ്പൊ,
ഇന്നലെ ഇന്ന് രാവിലെയൊക്കെ ഭയങ്കര മഴായിരുന്നു ഇപ്പൊ ഒന്ന് ചോർന്നത് ഭ യങ്കര മഴ അർന്നു.
അത് ശെരി ഞാനിന്താ എനിക്ക് കൊറെ അലക്കാന ഉണ്ടായിരുന്ന അപ്പൊ അലക്കി അലക്കി ഇട്ടിട്ട് ഇത് ഉണങ്ങാൻ വഴിയില്ല. വീട്ട വീടിനകത്തു സൗകര്യം കുറവായതത് കൊണ്ട് പുറത്ത് ആണ് ഇടുന്നത്. ഇതിപ്പോ മഴ നോക്കി നോക്കി ഇരിക്കയാ ഇത് മഴ കഴിയുമ്പോ പുറത്തിറണം. മഴ വരുമ്പോ വീണ്ടും അത് മാറ്റിയിടണം എനിക്ക് പ്രാന്തമായിട്ട് നിൽക്കുക ഞാനിവിടെ.
ഇവിടെ പിന്നെ ഫുള്ള് റൂമിലും പിന്നെ അടുക്കള വശത്തും പിന്നെ പുറത്തൊക്കെ ആയിട്ട് ഫുള് അയൽ കേട്ടിയിട്ടുണ്ട്.
ഈ വീട്ടിനകത്ത് വീടിനകത്ത് കെട്ടി കഴിഞ്ഞാൽ പ്രശ്നം ഇണ്ട്. നടാനുള്ള സ്ഥം ഉണ്ടാവുല്ലാ എടെ നോക്കിയാലും തുണിയായിരിക്കും.
ആഹ് പക്ഷെ ഇത് അങ്ങനെയല്ല ഞങ്ങളൊ ഒരു മൂല ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് കെട്ടിയത്. നടു ക്ക് കേട്ടണ്ട് ഒരു സൈഡിലേക്ക് മാത്രം. ആ സൈഡിൽ മാത്രം.
ആഹ ശരി. ഈ മൊ ഈ വീടിന്റെ മോളില റൂഫ് അ ടിച്ചിട്ടുള്ള ആൾക്കാരില്ലേ അവർക്ക് നല്ല സുഖം കാരണം. അതില് പോയിട്ട് വെച്ചാൽ മതിയല്ലോ. റൂഫുള്ളവർക്കെ
ഞങ്ങള് ആ ഞങ്ങള് വീട് ഓടിട്ട വീടാ. എന്നിട്ട് നമ്മള് ഫുള്ള് ചുറ്റരു ഫുള്
ഓ അങ്ങനെ. ആ ഇവിടെയും എന്റെ വീടും ഓടിട്ട വീടാണ്. അതുകൊണ്ട് നമുക്ക് റൂഫൊന്നും ഇല്ല.
ആ അതെ.
ഈ സമയത്ത് മെയിൻ പ്രശ്നം ഇതാണ്. വേറെ ഇഷ്യൂ ഇല്ല. അല്ലെ പിന്നെ നമ്മൾ അതിനന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്ക ണം. ഈ ഉണങ്ങാൻ വേണ്ടി മാത്രം താൽക്കാലികായിടട്ടെ.
ഏറ്റമാട് തീരുമ്പാന എൻറെ പൊന്നോ. ഓ മടിയിന്ന് വച്ചാല്, അനക്ക് ഭയങ്കര മടിയാ തീരുമാന്.
ആ ശരി വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല അപ്പോ.
ഇല്ല കൈകോണ്ട് തന്നെ തിരുമ്പണം.
ആ ഇവിടെ അത് തന്നെയാ. നമ്മളും കൈകൊണ്ട് വെള്ളം കോരിട്ടൊക്കെയാണ്. പക്ഷെ വാഷിങ്ങ് മെഷൻ ഉണ്ടാകുമ്പോ എന്താ ഗുണംന്ന്‌ വെ ചാലെന്താന്നറിയോ അതി ഇപ്പ എല്ല ഇപ്പ ഇറങ്ങുന്ന മോഡലൊക്കെ, ഈ വാഷിംഗ് മെഷീൻ ഡ്രയർ ഉണ്ട് അതിന്റെ.
ആ ട്രയർ ഉണ്ട് ഉം ഉം.
ഇപ്പൊ വല്യ വിലയില്ലേ. ഇന്നത്തെ കാലത്ത് മഴക്കാലത്ത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, വാഷിംഗ് മെഷീൻ വാങ്ങിക്ക അതാണ് നല്ലത്.
ആഹ.
പക്ഷെ ഇയാളെപ്പോല മടിയുള്ള ആൾക്കാര് അത് സ്ഥിരായിട്ട് ഉപയോഗിക്കും.
അതൊരു കാര്യാണ് എക്ക് ഭയങ്കര മടിയാ.
അത് ശരി.
ഇവിടെ ഇണ്ട്. ഇവിടെ തറവാട്ടിലുണ്ടെരുന്നു തറവാട്ടില് ഏഹ് അമ്മായി ക്ക് വീട് മാറി പോകുന്ന ടൈമിൽ നമ്മളോടെടുത്തോളാം പറഞ്ഞു തേര്ന്നു. ബട്ട് നമ്മളെന്തോ അത എടുത്തില്ല. ഉം.
ക്ഷേ ഈ സമയത്തൊക്കെയാണ് അതിന്റെ അത്യാവശ്യം.
ആ അതെ നമ്മള് പിന്നെ എന്താ പറയാന്ന ഒന്നാമത് ഇവിടെ വെക്കാന് സ്ഥല ഇല്ല. അതൊക്കെ ആയിട്ടൊരു ഷ ഇതായിട്ട് നമ്മള് പിന്നെ എടുത്തില്ല.
അ ശരി. അതെന്താ ഗുണംന്ന് വെച്ച കഴിഞാല്, അലക്കിയിട്ട് ഇത് ഡ്രൈ ചെയ്ത് വരുമ്പോ തന്നെ ഇതിന പകുതി വെള്ളം പോയിട്ടുണ്ടാവും.
പിന്നെ നമ്മള് ചെറുതായിട്ട് ഇടുമ്പോഴ ക്ക് ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ടോണങ്ങും. മറ്റേത് അങ്ങനെയല്ലല്ലോ നമ്മള് കൈ കൊണ്ട് പിഴഞ്ഞ് എത്ര പിഴിഞ്ഞാലും,
വെള്ളം പോകില്ല ഈ തുണിയും കേടുവരുന്നു. എന്റെ ഷർട്ടും പാന്റും ബനിയൊന്നും ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ചുറ്റാൻ പറ്റില്ല. കേടന്നോകും.
ആഹ ആ. അതേ. നമുക്ക എന്താ പറയാ അയിന്, ഫുള്ള് കൈകൊണ്ട് മറ്റേ നമ്മള് ഡ്രസ്സനൊക്കെ പറയുമ്പോ ഭയങ്കര വർ കൊക്കെ വരുന്നതല്ലേ. അപ്പ അങ്ങനെ അടിച്ചു തീരുമാനൊന്നും പറ്റൂലല്ലോ. എന്നിട്ട് ഇങ്ങനെ ജസ് റ്റൊന്ന് ഷാമ്പൂല് ഇതാക്കി ഇങ്ങനെയ ആക്കി, ഇതാകുലെ ഡ്രൈ വാഷിങ്ങ് ചെയുന്നപോലെ.
അതായതു ജസ്റ്റിങ്ങനെ മുക്കിയെടുക്കും. എന്നിട്ട് കൈ കൊണ്ട് കോളറിന്റെ അവിടയൊക്കെ ഇങ്ങനെ ഒന്ന്‌ തേക്ക
ആഹ അങ്ങ ആഹ അങ്ങനെ തേച് ചെയ്യ.
ആ
പിന്നെ അടിച്ചു തിരുമുമ്പോ ഫുൾ വർക്കെങ്ങനെ തെറിച്ച് തെറിച്ച് പോകുന്ന കാണാം.
ആ അത് നിങ്ങളെ പ പ്രത്യകച്ച് നിങ്ങളടെ ഈ വർക്ക് കൂടുതുക കൊണ്ട് ഈ സോപ്പ് ഇട്ട് ഇങ്ങനെ പിഴിയാനൊന്നും പറ്റില്ല
പറ്റൂല ആ പെട്ടെന്ന് ആ ത തുണി ക്ലോത്ത് പെട്ടെന്ന് ആഹ പെട്ടെന്ന് ഇതായിപ്പോ
അ ശരി ഇതിപ്പോ മഴന്ന് പറയുമ്പോ ഈ സാധനങ്ങൾ വാങ്ങ ങ്ങികാനെക്കാ ടൗൺ അടുത്ത്തന്നെണ്ട അപ്പൊ
ആഹ ടൗണൊക്കെ കൊറച്ചൊക്കെ അടുത്താ പോയി വരണ്ട ഇതള്ളൂ പിന്നെ അടുത്ത തന്നെ കടയുണ്ട്
അ ശരി
ഈ സാധനങ്ങളൊക്കെ ഉള്ള കടണ്ട്
ഹോ ഹോസ് അടുത്ത് മഴക്കാലം ആയതുക കൊണ്ട്
നമക്ക് ഇവിടെ തൊട്ടടുത്തന്ന് പറയാനൊരു സി എച്ച് ഏച്ച സി ള്ളത് പിന്നെ മെ ഹോസ്പിറ്റൽ പറയുന്നത് പോണം കുറേ പോകണം
പെ പ്രൈവറ്റ് ഹോസ്പിറ്റല് നല്ല സൗകര്യംള്ള ആണോ
ഒരു മണിക്കൂർ ദൂരം പോണം ഗവൺമെന്റ് ഹോസ്പിറ്റല് പ്രൈവറ്റ് ഹോസ് പറ്റിലൊക്കെ ഒരു മണിക്കൂർ ദൂരുണ്ട് ഇവിടുന്ന് ആ മാനന്തവാടി
ഓ അത് ശെരി അപ്പൊ അത്രയും പോണം
അത
ഈ അങ്ങോട്ടല്ലേ ഈ കുറ്റിയാടിക്ക് പോകുന്ന റൂട്ട്തല്ലേ
കുറ്റിയടിക്ക് പോകുന്ന റൂട്ട് ഏ ഞങ്ങളെ എരിലോട്ട് ഒരു ആ ഞങ്ങൾ ഏരിയയിലോട്ട് ഒരു വഴിയുണ്ട് പിന്നെ ആ മാനന്തവാടി വൈകൂടെ പോകുന്നുണ്ട്
അത് ശരി പക്ഷെ അവിടെ ഈ മഴ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കാണാൻ നല്ല ഭംഗിയാണെങ്കും മഴ പെയ്ത പോയിട്ടോ മഴ പെയ്യിലപ്പോ നമുക്ക് അവർ നിൽക്കാൻ പറ്റില്ല
പറ്റില്ല എന്താ നമ്മള് താമരശേരിച്ചരോ അങ്ങനെ തന്നെയാണല്ലോ അത് നല്ല മഴക്ക് ഫുള് ഒടിയാൻ സാധ്യത
അതെ പക്ഷെപ്പോ ഏതരു തുരങ്കം ആ മേപ്പാടിയിലേക്ക് പോകാന് പെട്ടെന്ന് തുരങ്കം പണി തോന്നിരിക്കുന്നുണ്ട്
ആ അതെ അതെ തു ഞമ്മൾത് കണ്ടിനുരുന്നു ആ ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു
അങ്ങനെയാണെങ്കിൽ എന്താറിയോ ഒരു ആ അതല്ലെ സമാനപാത വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ മല പുറം ഭാത്തന്നുള്ള ആൾക്കാർക്ക് സുകാമായിറ്റ് പോവാ
സത്യ നമ്മൾ നമ്മൾ എന്നൊക്കെ പറയാന നാട്ടിലേക്ക് പോകണമെങ്കില് ഭയ ക്കാരെ ഇടങ്ങാറാ ചോരം ഇറങ്ങി ഇറങ്ങി ഇറങ്ങി എത്ര ഇക്കൊക്കെ ഇരിക്കൊക്കെ വേണോ
അത് ശരി അല്ലെ പിന്നെ ഈ മറ്റേ ഗൂടല്ലൂര് പോയിട്ട് ഏ അങ്ങനെ നിലപ്പൂർ വഴി ഇറങ്ങണ നിങ്ങക്ക്
അതൊക്കെ ഭയങ്കര ടാസ്ക്കാ
തക്കാലേ
ഉം ഭയങ്കര ദൂരവാണ് അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മക്ക്
നമ്മുടെ സമയയോ പത്ത് മിനിറ്റ്
ആഹ സ സമയായി സമയായി സമയായി
ശരി ശരി
ഓക്കെ